ലോ
ആ എന്തായി നിറി അയ്യോ. എടി വേറെ വേറെന്തോ?
പിന്നെന്താ ഫുഡ്?
ഫുഡ് ചോറ്. പിള്ളേര്ക്ക് നൂഡിൽസ് വേണംന്ന് പറഞ്ഞിട്ട് അത് അത് വാങ്ങി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അവരെ കാര്യം അങ്ങനെ കഴിഞ്ഞു.
ആ
ആ
ഞാന് ഇവർക്ക് അങ്ങനെ കൊടുക്കലില്ല്യ ആ ഇടക്ക് വല്ലപ്പോഴും കൊതിയും ഇങ്ങനെ വരരുതന്ന് വിചാരിച്ചിട്ട് ത്തിട് വാക്ക്മാറ്റും ചെന്ന ഇടക്കിടയ്ക്ക് ഈ പാസ്ത ഇതൊക്കെ മേടിച്ചിരുന്നു ഇപ്പ ഞാനങ്ങ് അങ്ങ് കൊറേ ആയിട്ട് നിർത്തി.
പാസ്തയും ഇതൊന്നും ഉം തിന്നിട്ടില്ല ഞാനുംതിന്നില്ല.
ഒന്നും ഒരു ചെറിയൊരിതില് ഏ നമ്മള് വേവിക്ക്യ ഒരുപാട് വേവരുത് ഒരു മീഡിയം. എന്നിട്ട് മസാല ഒക്കെ ഇട്ടിട്ട് നിട്ട് വർക്ക എണ്ണയിൽ അത് നല്ല ടേസ്റ്റ് കറമുറാന്ന് കടിച്ചച്ച് തിന്നാൻ പറ്റും നമുക്ക്
ഞാന അങ്ങനെത്ന്നിട്ടൂല്ല ഇവരും തിന്നിട്ടില്ല അങ്ങനെ. ഞാനൻങ്ങന വാങ്ങാറുണ്ടാ. കാറുന്നില്ല. പിന്നെ സാധനം ഇവിടെ എപ്പഴും ബൾക്ക് ആയിട്ട് ഇരിക്കണ സാധനമാണ്.
ഉം പാസ്ത ല്ലേ
ആ പാസ്തയും തൊക്കെ ആ വർക്കിന്റെ എപ്പഴുംണ്ടാവുല.
ആ
ഉം അവിടെ നിന്ന് നീക്കടി
ഉം എന്താ അത് ആ അതെന്താച്ച
ഉ
ഞാനും ഈ പറഞ്ഞ പോലെ
മാമ്മ വന്ന തിക്കും തിരക്കാണോ ഉ
ആ അതന്നെ അവനെ കണ്ടന്റെ ഒരിതാണ് അപ്പൊ അവരെല്ലാരും ഇപ്പൊ പുറത്തക്ക ഇറങ്ങി ഞാനൻ അവരെ കാരണങ്ങ പുറത്തക്ക് ഇറങ്ങിയതാണേ
ആം
ഇവിടാണെ പൊറത്തെ ലൈറ്റ് കത്തനില്ല അത് കാരണം ഇരുട്ടും പിന്നെ നല്ല ജന്തുക്കളും ഇണ്ടായാലേ
മടം കഴിഞ്ഞു
അയ്ല്
ആഹ അതില് ചെറിയൊരു ഇതുണ്ട് ഇനി വെള്ളിയാഴ്ച കൊണ്ട് പോയി കാണിക്കണം
ചെവിയുടെ പ്രശ്നത്തിനല്ലേ എം ആർ ഐ ചെയ്തേ ആഹ അപ്പ എന്താ കാഴ്ചയ്ക്ക് വെല്ല പ്രശ്നുണ്ടോ
കാഴ്ചക്ക് എന്തെലും പ്രശ്നം ഇണ്ടോ
കാഴ്ച്ചക്ക് ഉമ്മാക്ക് കാണതൊക്കെ രണ്ടായിട്ട് കാണണ്ടിരുന്നത് പിന്നെ ഉമ്മാക്ക് നല്ല വെളിച്ചം വരിയാണെങ്കി കണ്ണ് തീരെ കാണില്ല
ആഹ ആഹ ആഹ
ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യണെങ്കിലും ഒന്നും കാണില്ല പിന്നെ കണ്ടാലും വണ്ടീനെ രണ്ടായിട്ടാ കാണണ്തേ അങ്ങനെ അപ്പൊ ആ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഡോക്ടറെ പോയി കണ്ടെ കണ്ണിന്റെ ഡോക്ടറ് പറഞ്ഞു കണ്ണിന്റെ പ്രശ്നല്ല ഞരമ്പിന്റെ പ്രശ്നാന്ന്
ആഹ് ആഹ്
അതിന് ആദ്യം തന്നെ ഏ തലയുടെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു ഞര അങ്ങനെ എം ആർ ഐ എടുത്ത് കണ്ണിന്റെ എടുത്തു അപ്പൊ ഇപ്പ അതിന്റെ അത് കിട്ടിട്ടുണ്ട് അത് എന്താ എന്തോ സ്ട്രോക്ക് വരണ എന്തോ ഒരു അങ്ങനെ
ഹാവു ഭാഗ്യപ്പ നോക്കിയത്
ആഹ ആഹ അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യു ആയിട്ട് അതിൽ കാണണ്ട് ഇനിയിപ്പോ ഡോക്ടർ അടുത്ത് കൊടുത്തിട്ടേ എന്താ ഡോക്ടർ പറയണന്ന് മരുന്നും കാര്യങ്ങളൊക്കെ
ഉം ഉം
അങ്ങനെ ഇവിടെ കോപ്പറേറ്റീവില് പോയി ചെയ്തു ഡോക്ടറണ് അത് കോപ്പറേറ്റീവില് ഇരിക്കുന്നുണ്ട്
ആ
അപ്പൊ അങ്ങനെ പോയി കാണിച്ചതാണ് അത് ഇനിയിപ്പോ അത് വെള്ളിയാഴ്ച കൂടി ഇരിക്കുക അപ്പല്ല അവിടെ ണ്ട് ഇവര് നല്ല ആൾക്കാരായത് കൊണ്ട് കയ്യെത്താത്ത സ്ഥല ല്ല അപ്പ അത് കൂടുതൽ ഇവിടെ ഇരുന്ന ചിലപ്പോ എം ആർ ഐ വീണ്ടും എടുക്കേണ്ടി വരും
ഉ
ഒറാശ്യം ഞാൻ എടുത്ത് നോക്കിയപ്പോ തന്നെ വന്ന് അപ്പൊ ഞാൻ പിന്നെ തൊടിക്ക അതില് സീടിയുണ്ട് അതാണ് ഞാൻ തൊടികണ്ട് ബാഗ് എടുത്ത വച്ചു മറ്റേതെല്ലാം എടുത്തിട്ട് ഇപ്പ ഇന്നലെ പറയണ്ടായിരുന്നു കത്രിക എടുത്തിട്ട് ഞാൻ കടെ കൊണ്ടക്കാ പോവാൻ കാരണം ഇവര് വന്ന് കഴിഞ്ഞ പിന്നെ ഒന്നും കിട്ടില്ല
ഉം പാപ്പാക്ക് എങ്ങനെയുണ്ട്
ഉം ഉപ്പാക്ക് കൊഴപ്പോന്നുല്ല്യാ ഉപ്പ എണീറ്റ് നടക്കണ് കണ്ണ് വലിയ ഇതില്ലെങ്കിലും മൂപ്പരാൾ അതും വെച്ചുന്തിത്തള്ളി നടക്കണ്ട്
ഞാൻ രണ്ട്രാശ്യം അങ്ങട്ട് വരാൻ വേണ്ടി നിന്നപ്പോളും രണ്ട്രാശ്യം അപ്പു അവിടെ ഇല്ല്യാന്ന് പറഞ്ഞു
ആഹ് വരിയാങ്കില് വിളിക്ക്‌ അപ്പൊ ഞാൻ വരാം അപ്പോ ഉണ്ണീനെ കൊണ്ട് ഇങ്ങട് വരാം
ആ ഞാൻ വരാൻ നിന്നപ്പളേ
ഉം
ഒറക്കീട്ട് ഞനങ്ങട് ഒരെണ്ണത്തിനേയും കൊണ്ട് വരാന്ന് വിചാരിച്ചിന്നപ്പ അപ്പുല്ല് യാ ഊ കൂട്ടുകാരെ കൂടെ എങ്ങടങ്ങാണ്ട് പോയീന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്ന് ആ നല്ല ആളെയാണ് കാണാൻ പോണ
ഉം
ഹ് ഹ്
ഇവനയിന് ഉണ്ടാവില്ലടി ഇടക്കിടയ്ക്ക് ഇവനെ മിസ്സിംഗ് ആവും ഇവന് കാലത്ത് ഇന്നിപ്പോ കൊറെ ഇത്രെയും നേരം കാലത്തുണ്ടായിരുന്നു
ഉം
കഴിഞ്ഞിട്ട് ഏഹ് എന്താ പറയാ ഇപ്പൊ ദേ പോയിട്ട് വ ന്നേ പിന്നേം വന്ന്
ഉം ഇന്ന് മഴ പെയ്താ അവിടെ
ആഹ് നല്ല മഴയാന്നു ആ മഴയത്താണ് ഇവര് കളിച്ചിരുന്നത് ഇവനും ഇടിയും എത്ര കാര്യായിട്ടുണ്ടാരുന്നില്ല ചെറുതായിട്ട് മിന്നല്
ഭയങ്കര മിന്നലും വയ ക്കൊര് ഇടിവെട്ടും എന്തുട്ട് ഇടി വിട്ടേയിരുന്നു മഴ
ആഹ് അങ്ങനൊന്നും ഇവിടുണ്ടായിരുന്നില്ല്യ ഇവിടെ അങ്ങനെ ഭയങ്കര കാര്യായിട്ട് മഴയൊന്നും പെയ്തില്ലേ ഇടി വെട്ട് ചെറുതായിട്ടൊന്ന് മിന്നല് മാത്രം
ച്ച് വരുത്താനോ
പോവനെന്തിന് വ വന്നിട്ട് ഇപ്പ മാറിട്ടൊന്നു ഇല്ല്യ ചൊമയാണ് രണ്ടിനും പിൻ ന്നെ ഇവൻ പിടിച്ചിറക്കിയതാ മഴേന് കൊള്ളണം പുള്ളേര് അങ്ങനെ വളരണം ഇങ്ങനെ വളര
മഴക്കൊള്ളണം അത് ശരിയാണ് പക്ഷെ പനി വന്നിട്ട് ഉള്ളായിരിക്കുമ്പോ മഴ കൊണ്ടാ ഒരസ ണ്ടാവില്ല്യ
അന്നിട്ട് പിടിച്ചു വലിച്ചേറ്റില രണ്ടെണ്ണത്തിനെയും കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് തലയൊക്കെ കുളി പ്പിച്ചു സാധ നമ്മുടെ വെള്ളത്തില് ഇനിയിപ്പൊ ഇതുവരെ ഒരു കൊഴപ്പില്ല്യ കൊറച്ച് കഴിയുമ്പോളാ എന്തെങ്കിലും ഉണ്ടാവൻ പോന്നാണ്
ആ ഞാൻ അവിടെയും ഇവിടെയും തൊടാണ്ട് ചോദിക്കട്ടെ നിന്റെ ജോലി ടെ വന്നാ
ആ എന്റ ജോലിയടത് എന്താര്ന്ന് എന്റതൊന്നും ആയിട്ടില്ല ഞാൻ ഇനിയിപ്പോ ഇവളെ ഏ ഇവളെ ഏ വിട്ടിട്ട് വേണം
ആ ജോലിയല്ല ഞാനും നീയും ചെയ്തോണ്ടിരിക്കുന്ന ക്കണ ജോലിയടെ വന്ന അത് വന്നാ നോക്കിയാ
ആ ഞാൻ നോക്കി
ഉം
ഇല്ല്യ
ഉം
ആഹ് വന്നില്ല ആഹ് ഇന്ന് ചോദിച്ച് നോക്കാം എന്തായേതാന്നുള്ളതൊക്കെ
ആഹ് ഡിഗ്രി
ചോയിക്കല്ലേ പറഞ്ഞോ
എന്താ അവിടക്കെ എടുക്കണോ അത്
അതവിടക്കെടക്കാണ് അതെ എനിക്ക് അപ്പൂന്റെ ഒരു കൂട്ടുകാരൻ കൊ റച്ച് പൈസയും തരാനുണ്ട് അപ്പോ അടുത്തതൊട്ട് അവന്റെന്ന് പൈസ വാങ്ങിച്ചിട്ട് വേണം എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവനവൻ പഠിക്കുന്നേന് അവനവൻ പൈസ ഇറക്കണം പിന്നിലുള്ള ആൾക്കാരെ ഒന്നും പൈസ തരില്ല അത് വിചാരിച്ച് പക്ഷെ നമ്മളിരുന്നിട്ട് കാര്യോല്യ ആഹ് പത്ത് ഇപ്പൊ ഞാന് വേറെ നോക്കിയത് അവിടെണ്ടാവും അകത്ത്ണ്ട് പോയി നോക്ക് ഫീസ് ഓരോ ഇതുണ്ട് എജ്യൂ എൽ മറ്റേ അതിന് ഒമ്പതിനായിരം രൂപ
അല്ലടി നിന്റെ ഡിഗ്രിക്ക് എത്ര ഫീസ്
അതന്നെ ഒരു വണ്ണിയറിന് ഒമ്പത് രൂപയാ ഏ നമ്മുടെ എക്സാമിന്റെ ഫീസ് വരുന്നത് രണ്ടായിരം രൂപയോ രണ്ടാഴ്ച അങ്ങനെ എന്തുവാണ്
ഉ
വരണത് പിന്നെ ഞാന് ഇപ്പൊ ചെയ്തിരുന്നത് ഞാൻ ഫസ്റ്റ് ഇയർ ചെയ്തിരുന്നത് പതിനാല് രൂപയുടെയൊക്കെ അടുത്തുണ്ട് അതെരുന്നു ആ അപ്പൊ ഇത് തന്നെ എനിക്ക് ആപ്പ് ഒന്നും വേണ്ട ഈ ഇവരുടെ ഇതന്ന് വെച്ചാ ആപ്പ് ഇല്ലാണ്ട് അപ്പൊ അവിടെണ്ട് ബാത്ത്റൂമില് ആപ്പ ഇല്ലാണ്ട് ഇല്ലെങ്കി നീ അവിടെ നിന്ന് നോക്ക അവന എവിടെും പോയി ട്ടില്ല നീ ചെല്ല് അങ്ങനെ ആ അപ്പൊ പ്പ എനിക്ക് വേണ്ടന്ന് പറ ആഹ അപ്പൂനെ കാണുന്നില്ല അത്ങ്ങനെ അന്വേഷ കൊണ്ട എഴിക്കയാ
ആ ഉ ഉഹ
അപ്പു എവിടെ എവർഡ്
വ
ഉം ഞാൻ ആരെയും ശ്രദ്ധയപ്പെടാണ്ട് വീടിന്റെ ബാക്കിൽ ഉലാത്തുകയാണ് ഇവര് അപ്പറത്ത്ണ്ട് ബഹളം ഉണ്ണി ഉമ്മാടെടുത്തണ്ട് ചെറുത് ചെറുതും ഉമ്മാടടുത്തിണ്ട് ബഹളം കാരണേ
ക്കണ്ടാ ആഹ ആ അപ്പു പോയി അല തിരിഞ്ഞാലേ അപ്പ വരും ഓൻ എങ്ങട് പോവാനെ ഇര്ട്ടത്ത് റൂമിൽ കയറിയ അപ്പളും വരും
ഇവിടെ അങ്ങനെ തന്നെയാ പക്ഷേ ഇത് രണ്ടു പേരെ എന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്തൊണ്ടിരിക്കാണ് അവര് രണ്ടുപേരും അത് കാരണം കാരണം പിന്നെ അത് ശ്രദ്ധിക്കില്ല
ആഹ ഇപ്പ പൊറത്തു പോയി.
അങ്ങനെ
ആകെ പ്രശ്നമാകും വേറെ നല്ല വിശേഷം. കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോണ്. പെരുന്നാളിന് വരുമ്പോ കാണാം. വെക്കലേ വെക്കലേ ട്ടാ വെക്കല്ലേ വെക്കല്ലേ.
ആഹ് ആഹ നീ പറഞ്ഞോന്നാ വേറെ? ആഹ
പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അധികം നേരം. പറഞ്ഞ്ന്നാൽ ശരി ആവുംല്ല ഏഹ ഞാനേ നിന്നെ പിന്നെ വിളിച്ചോളാം. ആഹ പിന്നെ വിളിക്കാം വെച്ചോ ഓക്കെ.